ഹലോ
ആഹ് മോനൊറങ്ങിയൊ.
ആഹ് മോന് ഒണത്താൻ നോക്കീട്ട് നടക്കുന്ന ലക്ഷ്ണോല്ല
ഇല്ലല്ലേ അങ്ങനെ ഒണർത്തി കൊടുത്താ കഴിക്കൊ ഫുഡ്
ഇല്ലടാ ഇന്ന് മഴ ഞാൻ പറഞ്ഞില്ലേ മഴയായിരുന്നുന്ന്
ആഹ ആഹ
അപ്പഴേ വൈകുന്നേരം ഞാൻ കുറുക്ക് കൊടുത്തായിരുന്നു കൊടുത്തിട്ട് ഒറക്കി ഒറക്കി ആ കിടന്നപാടെ ഒറങ്ങില്ല പുള്ളി ഞാൻ ഒറങ്ങിപ്പോയി ഞാൻ ഒരറക്കം കഴിഞ്ഞ് ഉണന്നപ്പോത്തേനെ പുള്ളി കളിക്കുവാ
ആഹ
പിന്നീടാ ഒറങ്ങിയത് താമസിച്ചാ ഒറങ്ങിയെ പക്ഷെ ഇപ്പണീക്കുന്നില്ല ഇപ്പനി കഴിക്കത്തുല്ലാ
കഴിഞ്ഞാ എണീ ഒറക്കത്തിൽ എണിക്കോ
ഇല്ല ഒന്നും അറിയതില്ല ഇത്ആദ്യത്തെ സംഭവാ
ആഹ
കഴിക്കാതെ കിടക്കുമ്പോ എനിക്കൊരു
ആ നമുക്ക് സങ്കടാണ് വെഷ്ക്കൊ വെഷ്കൊന്നള്ള ടെൻഷനല്ലെ നമ്മക്ക് പാലുടിക്കുന്ന മക്കളാണെങ്കിൽ പിന്നെ മുക്ക് പ്രശ്നല്ല മക്ക് ഒന്നുറങ്ങിട്ട് കൊടുത്താ മതി
ആ ഞാനാണെ ങ്കി പാല് കൊടുക്കാനുള്ളത് റെഡിയാക്കി വെച്ചേക്കുവാ
ആഹ ആഹ ലാക്ടോജൻ കൊടുക്കണണ്ടോ അതോ പശും പാലോ ആഹ
അതിണ്ണി പുള്ളിക്കാരങ്ങനെയാന്ന റിയത്തില്ല അത് നി അഥവാ ഉറക്കെ എണീ തെളിയാതെ എണീറ്റാലും കുടിക്കാൻ പ്രശ്നാവും
ആഹ
കര്ഞ് കര്ഞ്ഞ് കുടിച്ച് പിന്ന ഷർദി
ആഹ ആസ്വഭാവം എവിടെ എവിടെണ്ടത് കരഞ്ഞാശർദിക്കും കരഞ്ഞാ ചുമക്കും ചുമച്ചങ്ങട്ട് ഛർദ്ദിക്കും
വാശി അവർക്ക് വൽതാവും
ആഹ
പിന്നെ കുടിക്കത്തില്ല പിന്നെ അ എൻ്റെ മ്മാടൊക്കെ പോയിരിക്കും
ആഹ
എന്നോടത്ത് മാറി വരിത്തില്ല പിന്നെ
ആഹ
ഉം അങ്ങനെക്കെയുണ്ട്
ആ
അപ്പൊ ഇപ്പ ഉമ്മ പറയുമായിരുന്നു ഇനി വൈകുന്നേരം കുറുക്ക് കൊടുക്കണ്ടാന്ന് ഞാ പറഞി കുറുക്ക് കൊടുക്കുന്നന്തല്ല പ്രശ്നം അവരിന്ന് ഉറങ്ങിയതാണ് ഇതുവരെ നല്ല സുഖവുണ്ട്
ശരിയായിട്ടില്ല പിന്നെ പിന്നെ മഴയ ഒന്നു പോ്തപ്പ ത തണുക്കുക ചെയ്തിട്ടേ
ആഹ നല്ല ഉറങ്ങാൻ സുഖവുണ്ട് അതാ പ്രശന
ചിലപ്പോ നേരത്തെ എണീക്കും ചിലപ്പോ നമ്മൾ ഉറങ്ങ അതാണ് ഉണ്ടാവുക
ആഹ അതൊക്കെ നടക്കാൻ പോണ് എനിക്ക അറിയത്തില്ല രാത്രി
ഇവന അങ്ങനെ കടന്ന കഴിഞ്ഞാാലല്ല പ്രശ്നം എന്തറയാോ പിന്നെ അങ്ങനെവനിക്ക് വെഷക്കുവേ വെഷന്ന്കഴിഞ്ഞ അങ്ങോട്ട് എണീക്കും അപ്പൊ ഞാൻ വേഗം എന്ത്യും ലാക്റ്റേജന് ലേറ്റ് വല്ലാണ്ട് ഇടൂല വറുതെങ്ങെ തുള്ളള്ളിട്ട്താക്കിട്ട് ലാക്ടേി ഉണ്ടാക്കിട്ട് അങ്ങട്ട കൊടു കഴിഞ്ഞാ ചിലപ്പോ കണ്ും ചമ്മ അങ്ങനെ കുടിക്കും എന്നിട്ട് പിന്നെ അതും നിപ്പിള്ള് കുടിക്കൂല ഈമ്പി കുടിക്കൂല പിന്നെ നമ്മള് ഗ്ലാസ്സിലാക്കി തന്നെ കൊടുക്കണം
ആണോ
ആഹ് ആള് ഇത് ഈമ്പൂല പൽക്കുപ്പി ഇങ്ങനെ ഈമ്പി കുടിക്കൂല അപ്പൊ ഞാന് അങ്ങനെ കൊടുക്കും പിന്നെ പിന്നെ ഒരു ക്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ അധികം ആക്കൂല ഒരു രണ്ട് സ്പൂണൊക്കെ മാത്രം ആക്കുള്ളൂ അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു മൂന്ന് വായ നാല് വായ കൊടുക്കുമ്പോക്കിന് കഴിയുവല്ലോ ഓന്റെ വെശ്പ്പ് ഉറക്കാൻ വേണ്ടി കൊടുത്ത് കഴിഞ്ഞ പിന്നെ അങ്ങനെ തോളിലിട്ട് കഴിഞ്ഞാ ചിലപ്പോ അങ്ങട് ഉറങ്ങും
ഇത് ഓൾറെഡി ഈ പശുവിൻ പാല് കുടിക്കാൻ തന്നെ നിർബന്ധമുള്ള കുട്ടിയാണ്
ആഹ്
ഞാൻ നിർബന്ധിച്ചാ കുടി കൊടുക്കുന്നത് ഇനിയിപ്പൊ രാ
നമ്മള ഇഷ്ടത്തിന് വായിക്കട് ഒഴിച്ച് കൊടുക്കുമ്പൊ അങ്ങട്ട് ഇറക്കും അത്ര തന്നെ അല്ലാതെ ഓന്റെ ഇഷ്ടത്തിന് കുടിക്കൊന്നും അല്ല
ഉം ആഹ് എന്താ പറഞ്ഞെ കാക്കയോ
ആഹ് കാക്കനെയും പൂച്ചനൊക്കെ വിളിക്കാ അത് അട്ടത്ത്ക്കോക്കി ഇങ്ങനെ വിളിക്ക്ണ്ട്
അതൊക്കെ കിടന്നുറങ്ങ ണ്ടാന്ന് പറയ് രാത്രി അവര ഒന്നും വിളിച്ച് വരുത്തണ്ടന്ന്
ഞാൻ അങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കാ ഒറ്റക്ക് അങ്ങനെ സംസാരിക്കും എന്താ നമുക്കൊന്നും മനസ്സിലാവൂല്ല ഇല്ല ഓ വാഴാറ്റു പിന്നെ യൂട്യൂബിൽ വന്ന്ണല്ലോ
ആഹ് ആഹ്
അത് കണ്ടിരുന്നിരുന്നു തൊട്ട വീട്ടിലെ മക്കളും ഉണ്ടായിരുന്നു ഒക്കെ കൂടെ അങ്ങനെ കണ്ടിര്ന്നിനി
വീടിന്റെ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ടോ
ആ തൊട്ട് വീട് കാക്കൂന്റെ ഫ്രണ്ടിന്റെ വീടാണ് തൊട്ട്
അതെയോ
നമക്കാ പിന്നെ അപ്പൊ നമ്മളെ കിച്ചന്റെ വതില് തുറന്നു കഴിഞ്ഞാൽ മതില് കഴിഞ്ഞാ നേരെ ഓലെ കിച്ചന്റെ വാതിലാ നേരെ വാതിലിന്റെ നേരെ ഞങ്ങൾ ഗയ്റ്റ് വച്ച്ക്ക്ണ് അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാനും മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും അവിടെയും തന്നെ ആള് ഗൾഫിലാണ് ഓളും രണ്ട് മക്കളും തന്നെ ഉള്ളു ഇവിടെയും ഞാനും രണ്ട് മക്കളും തന്നെയുള്ളു അപ്പൊ ഞങ്ങളൊ ഒരു വീടിന്റെ പോലെയാണ് ഇല്ലല്ല നമുക്ക് പിന്നെ നാല് പുറത്തും സിസിടി വി വെച്ചിക്ക്ണ് ക്യാമറ വെച്ചിക്ക്ണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ചെറിയ എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നോക്കിയാ മതി ഫോൺ ആയിട്ട് കണക്റ്റഡ് ആണ് ഡോർ തുറക്കണ്ട ഇഞ്ഞി ഹസ്ബൻഡിന്റെ ഫോണ്ക്ക് അവിടുക്കും കണക്ട് ആണ് അങ്ങനെ നമ്മൾ ആ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മള് ഏകദേശം സേഫായി വീട് കള് ഇളള വരവ് പിന്നെ അതൊക്കെ നമുക്ക് അറിയുന്ന ആൾതന്നെയ്ക്കാരം കൂടുതലായിട്ടും വെറുതെ പേടിപ്പിക്കാൻ അവിടെ മുട്ടിയിട്ടും ഇവിടെ മുട്ടയിട്ടും അങ്ങനെ വന്നോണ്ടേരിക്ക പക്ഷെ ഇങ്ങനെ ക്യാമറ ഉണ്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് ആരും വല്ലാ കളിക്കാൻ നിക്കൂല ഞങ്ങള് വീട്പണി കഴിഞ്ഞേരതന്നെ ഹൗസ് ഫാമിങ്ങിന്റെ മുന്നെ തന്നെ ആദ്യം ക്യാമറ വെച്ചിട്ടുണ്ടായിന്
ഉം ഉം അത് നന്നായിപ്പോയി
ആഹ് പിന്നെ ഞങ്ങള് നാട്ടിലുണ്ടാവൂല്ലല്ലോ ഇടക്കിടക്ക് അങ്ങനെ പോവും ചെയ്ല്ല അപ്പ നിർബന്ധണ് നമുക്ക് ഇവിടെ ഇപ്പ ഞങ്ങളറൂമിന്റെ തൊട്ട് അവര് നാട്ടിന്നെനെ അതേപോലെ നാലഞ്ചു മാസം അവിടെ നിന്ന്ങ്ങാണ്ട് നാട്ടിൽക്ക് തിരിച്ചു പോയപ്പോ പിന്നെ രണ്ട് ഏ രണ്ട് എസിന്റെയും കംപ്രസറ് അഴിച്ചോണ്ട്പെയ്ക്ക മെയിൻ റോഡിന്റെ വ ക്കിനാണ് അവരെ വീട് അർഞ്ഞു ആര എന്താന്ന അറില പിന്നെഒരു പിന്നത്തെ പ്രാവശ്യം വന്നപ്പെക്കിന് സി സി ടി വി വെച്ചിട്ടാ വന്നത് അർഞ് പിന്നെ നമ്മള് നാട്ടിൻപുറത്ത് ഞമ്മള് ആഹ ആഹ നമ്മള് നാട്ട്പുറത്താവൊണ്ട് പിന്നെ നമ്മളെ വീട്ടിന്റെ അവ്ടെ ആര് വന്ന് കഴിഞ്ഞാലും ആളുകള് ശ്രദ്ധിക്കും ഓര് പിന്നെ അങ്ങാടിയിലാണ് അർഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടും ഇല്ലാർഞ് രണ്ട് കംമ്പ്രസറ് ഊരിക്കൊണ്ട് പോയി
ഉം പിന്നെ വേറെന്തര നീ കഴിച്ചോ?
ആഹ കഴിച്ചു
ഉം കഴിക്കുന്നെനൊന്നും പാടില്ല വേഗം കഴി ഇവരുണ്ടെങ്കിൽ നമുക്ക് വേഗം പതുക്കെ കഴിക്കാൻ വേഗം കഴി
വേം കഴിക്ക എണീക്ക നമ്മളതൊക്കെ ഇനി പ്പ അവരിഷ്ടത്തിനല്ലേ റൂട്ടീന് നമ്മടെ റൂട്ടീനൊന്നും ഇല്ലല്ലോ
ആന്ന് മറ്റേ ഈ മൊബൈലിലത്തൊക്കെ പരസ്യതി പറഞ്ഞ ആരാ നിങ്ങളുടെ വീട്ടിലെ ഹീറോ ഞാനാണ് ഹീറോ ഞാൻ കഴിഞ്ഞിട്ടേയുള്ള് എല്ലാരും ഉം ഞാൻ പറയണം ഉറങ്ങാനും എനി എപ്പ എണീക്കണന്ന് ഞാനാ തീരുമാനി ക്ക്യുന്നെ ആഹ
പിന്നെ പിന്നെവേറെന്നാടാ ഇനി നാളെക്കെ എന്തോ പരിപാടി എന്തുവാ?
എന്താ പരിപാടി ഒന്നും ഇല്ല ഇനിയിപ്പോ പിന്നെ ഫ്രൈഡേനി മോന്റെ ബേർഡേ ആണ്
ആഹ അപ്പ എന്ന കാര്യവായിട്ടുണ്ടോ
ഇല്ല അത്ര വല്ല്യ ഫങ്ഷ ഇനിപ്പൊ പെരുന്നാളും വരിഅല്ലേ
ആഹ
പ്പോ അധികം പിന്നെല്ലല്ലോ അപ്പൊ കേക്ക് ഞാൻ തന്നെ ബേക്ക്യ്യും
അറിയാമോ?
ആഹ ആഹ പൊറത്ത്ക്കൊന്നും കൊടുക്കൂല നമ്മളെന്നെ നമ്മുക്ക് വേണ്ടത്
അത് കാര്യായി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നനല്ലത് എത്ര രൂപയാണെന്നറിയോ ആയിര രം രൂപെ നല്ലൊരു കേക്കിന് ആയിരം ആയിരത്തിഅഞ്ഞൂറ് അങ്ങനെയാ
ആഹ നൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പന്ന് തൊട്ടവീട്ടിലെ കുട്ടിന്റെ ബേർഡേരുന്നു. അപ്പൊ ഞങ്ങള് ഞാനുംഅവളു കൂടി തന്നെ മോൾടെ കേക്ക് ഉണ്ടാക്കിയത് ആഹ ആഹ ഒരു ഒന്നര കെ ജി നമ്മടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഇണ്ടാക്കി ആഹ
അഹ ആഹ
നമുക്ക് ആകെ മുന്നൂറ് രൂപെ ചെലവ് വന്നത്
മറ്റേത് എത്ര രൂപയാ മ്മള് ആയിരംരൂപ കൊടുക്കണം
അഹ എഴുന്നൂ എഴുന്നൂറ് രൂപ വൺ കെ ജിക്ക് കൊടുക്കണം അഹ ഒന്നര കെജി ഇണ്ടാക്കില്ലേ എന്തായാലും ആയിരത്തിന്റെ പുറം പോവും
ആണന്ന്
ലാഭം തന്നെണ് പിന്നെ എന്താറിയോ മെനക്കെട്ട് നിക്കണം ഈ മക്കളേയിറ്റ് ത് മെനക്കെട്ട് കിട്ട്ണ കാര്യാണ്
ആഹ് അതെ ഞാൻ പറയുന്നേ ഇവൻ ഉറങ്ങുമ്പഴേ ഇനി പറ്റുള്ളൂല്ലോ
ആഹ് അപ്പൊ ഇനീ ആഹ് ഞ ഞങ്ങള് അങ്ങൻ തന്നെ നങ്ങള് ഞാനെന്ത് ചെയ്യും പിന്നെ ഓവനുണ്ട് അതോണ്ട് പിന്നെ വല്ല്യ റിസ്ക്കില്ല പിന്നെ ആഹ് മറ്റത് ഗ്യാസ് സ്റ്റൗലാഉമ്പോ കുറച്ച് റിസ്കേരുന്നു ഇപ്പൊ ഓവൻ ഉം
വെക്കണം
പ്പ നിക്കണല്ലോ ഇത് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചാത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവോല്ലോ
ഉം ഉം അപ്പൊ ഇങ്ങനെള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ
അഹ് ഏഹ് പിന്നെ അങ്ങനൊരു ചാനൽ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ആദ്യം
ആഹ്
ആഹ് അപ്പോ അപ്പൊ അതിന് വേണ്ടി അങ്ങനെ പഠിച്ചതേയിരുന്നു ഓരോരോരോന്നിങ്ങനെ റെസിപ്പീസ് നോക്കി
ആഹ് അങ്ങനെ കാണിക്കും ഓരോ ദിവസം നമ്മള് എടുക്കണല്ലോ ഇത് വീഡിയോയ്ക്ക്
ല്ലായിരുന്നല്ലോ പിന്നെ അങ്ങനെ ചെയ്തങ്ങാണ്ട് അങ്ങനെ പഠിച്ചതേര്ന്നു
ഉം ഉം
ഞാൻ നിർത്തി വെച്ച് പിന്നെ ഏഹ് പിന്നെ പിന്നെ മടിയായി
ഉം ഹസ്ബന്റിന് എന്തോ എല്ലാ ആഹാരം ഇഷ്ട്ടാണോ അതോ വെജിറ്റബിളോ അതോ
അല്ല എല്ലാ ഇഷ്ടാണ് അങ്ങനെ ഫുടൊന്നില്ല ആഹ് പ്രത്യേച്ചിട്ടൊന്നുല്ല എല്ലാം പോവും
ഉം ഉം അവിടെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് തേങ്ങ അരച്ച കറിയങ്ങനെയൊക്കെയാണോ
ആഹ് തേങ്ങരച്ച കറി ഞാനിപ്പൊറ്റക്കാകുമ്പോ ഞങ്ങള് കറിയെന്നെ വെക്കലില്ല പിന്നെ ഹസ്ബന്റിന് തേങ്ങരച്ച കറിനോടാ താല്പര്യം
ആതാ മോക്കൊക്കെ അല്ല കറി വേണോം നി
ആഹ് ഓക്ക് കറി വേണന്നില്ല ഓൾക്ക് ഫിഷ് ഫ്രൈയോ അങ്ങനെന്തെങ്കിലും പിന്നെ അങ്ങനെ തായ മതി കറിനോട് വല്ല്യ താല്പര്യല്ല ഞങ്ങൾക്ക് പിന്നെയും ഞങ്ങള് ഞങ്ങള് ഏറിയ തളിപ്പിന്റെ ആൾക്കാരാ താളിപ്പുണ്ടാക്കും അങ്ങനെ മുരിങ്ങയിലേ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും എലക്കറികള്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പ അതിനോടൊകെ ഫിഷ് ല്ലെങ്കി മുട്ട പൊരിച്ചതോ ഫിഷോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കി ഉം
പ്പടം പിന്നെ മുട്ട പൊരിച്ചതോ അയ്ന്റെ ഒരു പപ്പടം ഉണ്ടെങ്കി പിന്നെ പറയും വേണ്ട
ആഹ് അപ്പൊ അതാണ് നല്ലെ ഉം പിന്നെ
ഓക്ക് നോൺ വെജ് വേണം എന്തെങ്കിലും അതിന്റെ കൂടെ എന്നാ അഹ് ഭയങ്കര ഇഷ്ടാ വെജാണെങ്കില് ഇന്ന് എസി ഓക്കെ
പിന്നെ വേറെന്തടാ വിശേഷം പറഞ്ഞോ
വെ വേറെന്താ അങ്ങനെ പോണ് ണ്ട്
ഇങ്ങനെ പോന്നുണ്ടല്ലേ ഞാനിങ്ങനെ ഒരു സങ്കടത്തി ഇരിക്ക കുഞ്ഞിന്റെ കാര്യ
ഫുഡൊന്നും കയ്ച്ച് കഴിഞേൻ ഇക്കങ്ങൻതന്നെ ഫുഡ് കഴിച്ചില്ലെങ്കി ഭയങ്കര സങ്കടം കാക്കു പറയും ഇങ്ങനെ കിടക്കുമ്പോ ഞാനിങ്ങനെ പറയുമ്പോ കാക്ക പറയും ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കി കഴിക്കേട്ട് മരിച്ചതായിട്ട് ആരും ഇല്ല ഞാനിതേ പോലെ ഉറക്കത്തിന്ന് ഒനർത്തീട്ടും ഉറങ്ങണതിന്റെ മുന്നേ കുത്തി കുലുക്കി കുലിക്കിതാക്കിട്ടൊക്കെ എങ്ങനേലും ഫുഡ് ഉള്ള് ക്കാക്കും കാകു പറയും ഒരു നേരം കഴിക്കാതിരിന്നിട്ട് ലോകത്ത് ഒരു കുട്ടിയും മരിച്ചതായിട്ടില്ല അത് ഉറങ്ങണോന്ന് സുഖായിട്ട് ഉറങ്ങിക്കോട്ടെ അറിം
ഉം ഉം ഹും അടെ എന്തുവാടെ അടക്കിപ്പറക്കുവാണോ ഇളയാളാണോ
ഓഹ് അടിക്ക് പെർക്കണ്ട് ഇപ്പൊ ടോയ്സൊക്കെ വെൽച്ചിടാൻ പോയ്ക്ക്ണ് പ്പാ. ലൈറ്റ് ഓഫ് ആക്കി ഒക്ക ഒക്കെതിനെ റൂമിക്ക് കേറ്റാണ് അപ്പൊ ഓനൊരു തലേ കൂടി പര്ത്ത് വര്ത്ത നടക്ക.
അവര് ചെലപ്പോ ഈ രാത്രിയിലായിരിക്കും ഇതൊക്കെ പറക്കുന്ന കളിക്ക നമ്മളൊറങ്ങുന്ന സമയം അവർക്ക് കളിക്കണം. ഉം പിന്നെ വേറെന്ത ഹസ്ബൻഡ് വിളിച്ചില്ലേ.
ഏഹ്.
അസ്ബന്റ്നെ വിളിച്ചോ.
ആഹ് ഹസ്ബൻഡന്റ് വിളിച്ച് കട്ടാക്കി നീ ഉറങ്ങിക്കോ അർഞ് കട്ടാക്കീതാ. ന്നാ ഓക്കെ ഞാനും ഒറങ്ങട്ടെ ന്നാ.
ആഹ് ശെരിയടാ ഗുഡ് നൈറ്റ്‌ ആഹ് ഓക്കെ.